ഹലോ ആ എന്ത കേക്കുന്നില്ല
ആ കേക്കുന്നുണ്ട് പറഞ്ഞോളു
ആ എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം
അവിടൊക്കെ ചൂട്ണ്ടോ ആ തൊറക്കാറായി
ആ ചൂടൊന്നുംല്ല ഇപ്പ മഴ പെയ്ത് വൈകിട്ടൊക്കെ അത്യാവശ്യം നല്ല മഴയായിരുന്നു
ആണൊ മഴ പെയ്തോ?
ആഹ് മഴ പെയ്തു
ആഹ് ഇങ്ങോട്ട് നല്ല മൂടി നിക്കുന്നുണ്ടായിന്നു പിന്നൊന്ന് വെയിലൊറയ്ക്കും അങ്ങനെയാണ് ഇതിന്റെ ഇടക്കൊന്ന് മഴ പെയ്തു ആഹ്
ഇവിടെ വൈകിട്ട് മഴ പെയ്തായിരുന്നു അപ്പൊ വല്ല്യാ കൊഴപ്പല്ല
ആഹ് ഇവിടെ മഴ പെയ്താലും പിന്നെ നല്ല ചൂടാ തണ ആദ്യത്തെ പോലെന്ന ഇപ്പൊ കാലാവസ്ഥയൊക്കെ എത്രയോ മാറ്റാണല്ലോ ആദ്യം മഴ പെയ്താലൊക്കെ പെട്ടെന്ന് തണു ക്കുവല്ലേ ഇപ്പൊ തണുപ്പ് വരുന്നില്ലല്ലോ നല്ല ചൂടാ
ചുറ്റിലും മരം ഇല്ലേ
മരങ്ങളൊക്കെ ഇണ്ട് എന്നാലും പിന്നെ അത്ര തണുപ്പ് ക് ട്ടലില്ല ഭയങ്കര ചൂടാ
ആണോ ആ ഇവ്ടെ അത്യാവശ്യം നല്ലോണ്ണം മരം ഇണ്ട്
ആ അതാണ് അങ്ങനെ
അപ്പ വല്ല്യ കൊഴപ്പല്ല ഇന്ന് ച്ചിരി ഹ് സാധാരണത്തെക്കാളും ഭേദാണ്
ആ ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ച്ട്ടില്ല ഹേ കൊർച്ച് കഴിഞ്ട്ട് വേണം കഴിക്കാൻ
എന്താ ചോറാണോ
ആ ചോറ് ഉം മൊട്ടക്കറി വെച്ചു പിനാ ആ ചെർതായ്ട്ട് ക്യാബേജ് തോരം വെച്ചിട്ട്ണ്ട് പയ്യേ കഴിക്കോള്ളൂ
ആ ശരി അതെ
ഇപ്പം വെക്കേഷനൊക്കെ ആയതൊണ്ട് നേരത്തെ പണി തീർത്ത്ട്ട് ഇരിക്കേണ്ട ആവശ്യല്ലല്ലോ
അതെ അതെ ആ ആ ഇനിപ്പോ മക്ക ഞാന് കടി ഇണ്ടാക്കിക്കാ പൂരി ചുട്ടൂ. പിന്നെ ബീഫ് കറിയും വെ
ഉം.
ഞാന് രാവിലെ ആ ആ രാ ഉച്ചക്കത്തേക്ക് മാത്രം ചോറ് വെക്കലൊള്ളൂ പിന്നെ വൈകുന്നേരം എന്തേം കടി ഇണ്ടാക്കലാണ്. ഉം ഉം. രണ്ടു നേരം ചോറ് ആക്കലില്ല എന്തെങ്കിലും കടി ഇണ്ടാക്കും.
നല്ലതാ ചോറ്ന്നാലാണ്
അതാണ് നമ്മളെ തടിക്കൊക്കെ ഞാൻ കുറഞ്ഞു മൂന്ന് കിലോ ഞാൻ കുറഞ്ഞിപോ വെറ്റ് കൊറേ നടക്കും രാവിലെ ഒരു ഇരുപത് മിനിറ്റൊക്കെ നടക്കും
ഞാൻ കൊറച്ചാള് ഓട്സ് ഉപയോഗിച്ചോണ്ടിന്ന് രാ ത്രി ഓട്സ് അല്ലെങ്കിൽ റാഗി അപ്പൊ ആ സമയത്ത് കുറഞ്ഞുട്ടോ അത് ഇനിയിപ്പ രാത്രി എന്റെ അടുത്ത് ഡോക് പ്പ കാലിൽ കുറച്ച് നീരൊക്കെ വന്ന അപ്പ അങ്ങനെ പ്രശ്നങ്ങളൊ ഇപ്പ വു കഴിഞ്ഞപ്പപ്പോ യൂറിക് ആസിഡ് ഇണ്ട് ചെുതായിട്ട് അപ്പൊ അത് കാരണം ഡോക്ടർ പറഞ്ഞു റാഗി കഴിക്കാൻ പറഞ്ഞ അപ്പ വെയിറ്റ് കുറയാനും നല്ലതാ
ആഹ് ശരി
ബാക്കിന
ഞാൻ റാഗി ഇങ്ങനെ ആ അതെ ആഹ്
ഇല്ലാന്ന്ണ്ടേ ഫുഡുണ്ടാക്കാം പെട്ടെന്ന് കഴിക്കണെ നല്ല ടേസ്റ്റ് അപ്പ ചേച്ചി കറിയുടെ ആവശ്യല്ല റാഗിക്ക്
എനിക്ക് തേങ്ങാപ്പാല് ഒഴിച്ച് അങ്ങനെ ഇങ്ങനെ കുട്ടികൾക്ക് കുറുക്കുന്ന അല്ല അങ്ങനെ
അയിന്റെ ഒപ്പ ഇച്ചിരി തേങ്ങട്ടാ മതി
ആഹ് അങ്ങനെ ട്ടാ അത് രസ
ആഹ് നല്ല രസ കുറച്ച് തേങ്ങയും ഒര് അര ടീസ്പൂൺ ഒക്കെ പഞ്ചസാര ഒക്കെ ഇട്ടാലും മതിയാവും ലൈറ്റ് മധുര ക്കെ വന്നായ്ഞ്ഞ അത്യാവശ്യം കഴിക്കാം നമുക്ക് നമുക്ക് വെയിറ്റ് കുറയും ചെയ്യും നല്ലതാ അപ്പൊ ഞാൻ കൊറച്ച് നാള് അങ്ങനെ അ ഓട്സ് അപ്പ ചപ്പാത്തി പൂരി ഒക്കെ കഴിച്ചാ കുറച്ചുകൂടെ ഇപ്പ ധാന്യ ആണല്ലോ അപ്പൊ ങ് ധാന്യങ്ങളും കൂടുതല് കഴിച്ചാ വെയിറ്റ് കൂടാൻ സാധ്യത കൂടുതലാ
ആഹ് അതെ അതെ
അ ഇതാ തന്നെ ഡോക്ടർ പറഞ്ഞപ്പം ചപ്പാത്തി കഴിച്ചാലൊന്നും അത്രയും വെയിറ്റ് കുറയാൻ സാധ്യതയില്ല കൂടുതലും ഈ റാഗി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലിന് ബലവും കൂടും കാല് വേദനയൊക്കെ - കൊറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട്- കൂടുതലും റാഗി കഴിക്കാനാ പറഞ്ഞത്
ആഹ് അത് നമ്മള് ത ശീലക്കിയാല് ആ അതെ അതെ ആഹ് അഹ് ആ നമ്മ് നമ്മള് വിചാരിക്കുവേ ഇങ്ങനെ ഡോക്ടറ് - പറയുന്ന നം മ്മളങ്ങെനെ ചെയ്യാന്നൊക്കെ പക്ഷെ നമ്മളത് ശീലായി കഴിഞ്ഞാല്ണ്ടല്ലോ
കൊഴപ്പല്ലാ
ആ അതെ.
ഇവടെ ഇപ്പൊ കൊർച് വെക്കേഷൻ ടൈമായത് കൊണ്ട് റാഗി ഒക്കെ കൊറച്ചൂട്ടോ ചോറൊക്കെ തിന്നു തുടങ്ങി അതുകൊണ്ട് വെയ്റ്റിനി കൂടും ആ വെയ്റ്റിനി കൂടും ഇപ്പ എന്റെ വീട്ടിലാണേ ഞാൻ ആ ഇനിയിക്ക ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുമ്പേക്കും പിന്നെയും ഒന്നൂടെ സെറ്റ് ആയി റാഗിയക്കെ കഴിക്കുന്താ നല്ലത് കനം പൂ എനിക്ക് തോന്നുണു പൂരി കഴിച്ചാലേ ഈ എണ്ണയൊക്കെ കുടുത ചെല്ലുമ്പോ കുറച്ചുകൂടെ ആ
എപ്പോഴെങ്കിലും ആ ആ അങ്ങൻ കടി എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ പിന്നെ വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കും പിന്നെ കാര്യയിട്ട് ഈ പറഞ്ഞ പോലെ രാത്രി ഭക്ഷണം വലിയ ഇല്ല അപ്പൊ പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആ അങ്ങനെയൊക്കെ ഉണ്ടാക്കല
രാത്രിന്ന് വെച്ചാ ഭക്ഷണം കഴിച്ച് കൊറച്ചു കഴിയുമ്പോക്ക ഉറങ്ങല്ലോ
ആ ഹ
ഉം നമ്മുടെ ശരീരത്തിന് ആ കുറച്ച നേരത്തെ കഴിച്ച നല്ല പ്രാജി അയിച്ചോക്ക് നല്ലതാ
അതെ അതെ ആ നോക്കാം
പിന്നെന്ന് വെച്ചാ ഞാൻ ഇടക്ക് ഓട്സ് ഇല്ലേ ഓട്സ് ഇതിന്റഒപ്പം മറ്റെ ആ ഗോ മറ്റേ കമ്പപ്പൊടീന്ന് പറയും കേട്ടിട്ടുണ്ടാ ആ അതും കൂടെ ഇത്തിരി ഒരു സ്പൂൺ ഒരു സ്പൂൺ വെച്ച് ഏഹ് കൂട്ടിയിട്ട് ആതന്നെ ചോളത്തിന്റെ
അതെ ആ ആ ആ അതായിന് ഇവടെ അങ്ങനെ പൊടി വാങ്ങാൻ കിട്ടോന്ന് അറിയില്ലാട്ടോ
കിട്ടും കിട്ടും മാർക്കറ്റിലൊക്കെ കിട്ടാ മാർജിൻ ആ മാർജിൻ ഫ്രീലിണ്ട്, ഞാൻ വാങ്ങിക്കാറിണ്ട് എടയ്ക്ക്, അപ്പൊ അത് രണ്ട് കൂടെ കഴിക്കാൻ നല്ല ടേ റ്റാ
ഉം അതെങ്ങനെ എങ്ങനെ കുറുക്കീട്ടന്നെ
ആഹ കുറക്കീട്ടന്നെ ഒന്ന് ഒരിത്തിരി പഞ്ചസാരായിട്ടാ മതി ഒരുപാട് വേണ്ട
ആ മധുരം തീരെ പറ്റൂല പഞ്ചസാര ഭയങ്കര കേടാന്നാ പറയണെ
ആഹ വേണമെങ്കിൽ മതി ഇല്ലെങ്കി സാധാരണ കുറുക്കി കഴിച്ചാലും മതി നല്ലതാണ് നമുക്ക് വെറ്റ് കുറയാ നല്ലതാണ് പിന്നാ വേറെന്താ വിശേഷം?
വേറെ നല്ല വിശേഷം
നാളത്തേക്കുള്ള പണി കയിഞ്ഞ ആഹ അവര് രീതി- കുറച്ച് ദിവസം കൂടി ഇവിടുംല്
അതെ അതെ അതന്നെ
ആവശ്യത്തിന് പഠിക്കാണ്ട് അത് വേറെ കാര്യം.
പിന്നെ ഒരു ഒഴിവും ഉണ്ടാവൂലല്ലോ അല്ലേ?
അല്ലെങ്കിലും പഠിക്കാനണ്ട് എല്ലാ ദിവസവും ഉറപ്പ ഒരു മാസത്തോളായിട്ട് എല്ലാ ദിവസവും പഠിക്കാനായിട്ട് ഹ് ഇവരുടെ ഗ്രൂപ്പിലിടും ഉം ട്യൂഷനില്ല അല്ലാതെ ഇവരുടെ ക്ലാസ്സിലെ ഗ്രൂപ്പ്- ല് പഠിക്കാനുള്ളതൊക്കെ എല്ലാ ദിവസവും രാവിലെ പഠി - ആ കെട്ടും മ് എല്ലാ ദിവസവും പഠിക്കാനുള്ളത് തരും എല്ലാ- നിർത്തി പട്പ്പിച്ചിട്ടും ഓർമ്മയൊന്നുമില്ല അത് വേറെ കാര്യം കൊറച്ച് നേരമേ പഠിക്കുള്ളൂ റെസ്റ്റ് ഒന്നുമില്ല കൊറച്ച് നേരം പഠിക്കും കൊറച്ച് നേരം വേ
ഇപ്പ നമ്മള് പഠിക്കുന്ന പോലെയൊന്നും അല്ല ഇപ്പൊ ഞാൻ പറയും പണ്ടൊക്കെന്ന് പറഞ്ഞാല്- നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികള് ട്യൂഷന് പോയി ഇപ്പ എല്ലാരും ട്യൂഷന് പോവാ.
ആ ഇവരെ ഞാന് ട്യൂഷനൊന്നും വിടാറില്ല ഞാൻ തന്നെ പഠിപ്പിക്കും.
ആഹാ
എന്റെ അനിയത്തി പഠിക്കും മ് ആ ഞങ്ങടെ അടുത്ത് ട്യൂഷന് ഇണ്ട് പക്ഷെ വിടാറില്ല
ആ ആ അമ്മ് അമ്മേം അച്ഛനൊക്കെയൊ?
ആഹ് ഇനി കൊറച്ച് നേരത്തേക്ക് അവരെക്ക സീരിയലിലാണ്
അ ഹ ഹാ ആഹ് ആഹ്
അപ്പറത്തിരുന്ന് കണണ് ണ്ട് ഞാൻ പിന്നെ സീരിയലൊന്നും അങ്ങനെ കാണാറില്ല
അതാ അത് സ്ഥിരം കണ്ട് കഴിഞ്ഞ ആ സ്ഥിരം കണ്ട് കഴിഞ്ഞാല് നമ്മള് ഫോണിന്റെ അഡിക്റ്റ് പോലെ-
ആ അതെ ഞാൻ അങ്ങനത്തെ സ്‌ ഒട്ടും കാണാറില്ല സീരിയല് ആകെ കാണണത് ഇപ്പ ഏഹ് ന്യൂസ് കൊറച്ച് രം കാണും ഞാൻ പിന്നെ എടക്ക് നല്ല സിനിമയൊക്കെ ആ ടി വീല് വരെണേ കാണും അല്ലാതെ ഞാൻ സീരിയല് കാണൂല വെക്കേഷ് നായിട്ട് ഇന്നലെ ഞങ്ങള് ലുലുവില് പോയി എടപ്പള്ളിയില് കൊറച്ചേരം അവിട പോയി അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് എടപ്പള്ളി പള്ളി പോണന്ന് ഉണ്ടായിരുന്നു പക്ഷെ സമയം കഴിയാത്തട്ത്ത് പോയില്ല പിന്ന പ്രെ പ്രത്യേകിച്ച് അങ്ങനെ ആ അധികം സ്ഥലത്ത് പോയില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ചെറായി ബീ ച്ചിക്ക് ഒന്ന് പോയി
ആഹ് ആഹ് പ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ എങ്ങോട്ടും പോവാൻ പറ്റ് റ്റൂല എന്താന്ന് അത്രയും ചു ചൂടായതുകൊണ്ട് ഇപ്പൊ നമ്മള് കാലാവസ് ആ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടേ എവിടെയും നമ്മള് വിചാരിക്കുന്ന പോലെ പോയിരിക്കാൻ പറ്റൂല എല്ലോടത്തും ത്തും ഭയങ്കര
അതെ അതെ ഇപ്പൊ ഒരു രണ്ടു ദിവസം ആയോള്ളൂ കൊറച്ചൊന്ന് ചൂട് കുറഞ്ഞു ട്ട്
ആഹ് അവിടെ എന്നും പെ
മിണ്ടാതിരി
മഴ എന്നും പെയ്യുന്നുണ്ടോ മഴ എന്നും പെയ്യുന്നുണ്ടോ നോക്കിയാ
കുറേ മഴയില്ല എന്നാലും ഇടക്ക് ഇടക്ക്
ആഹ് ആഹ് ആഹ് ഇങ്ങോട്ട് ദിവസം മൂടി വരൂട്ടോെ ഒരു ദിവസം ഇങ്ങോട് ദിവസം മൂടി വരുട്ടോ ഒരു ദ്വസം പ്പോ കുറച്സംമുമ്പ് നല്ലവണ്ണം ഒന്ന് പെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു മഴക്കാലം പിടിച്ചുന്ന് അത്രയും നല്ല മഴ ആായിരുന്നു
ആഹ് ഇന്ന് വെളുപ്പിന് ഇണ്ടായിരുന്നു ഇന്ന് വെളുപ്പിനൊക്കെ നല്ല മഴായിരുന്നു
ആണോ ആഹ ഇവിട്ക്കത്ത ഇവിടെ കാലാവസ്ഥ ചൂടാവോ നല്ല പെയില ഇടക്കൊന്നും നല്ല മൂട അപ്പ വിചാരിക്കും ഇപ്പ പെയ്യന്ന്ന് പക്ഷെ അത്ര
ആഹ ഇവിടെ അത്യാവശ്യം പെയ്ത്കന്ന് സമയത്തൊക്കെ നല്ല മിന്നൽ വന്ന്
ആണോ ആഹ അതാ അയ്ശരി ഇപ്പെയ്യുന്ന മഴ നല്ല ശക്തിയിലാണ് ഇവിടെ ഇങ്ങോട്ടും ആഹ നല്ല കാറ്റും
ഇവടെ കാ റ്റ്അങ്ങനെ കാര്യമായിട്ടില്ലാട്ടോ മഴ അത്യാവശ്യം ഉണ്ടായിരുന്നു
ആ ഇവിടെ ഇടിയും മിന്നും കാറ്റും അങ്ങനെയാണ് പെയ്യുന്ന മഴ നല്ല ശക്തിയിലാ പക്ഷെ ഞാൻ വി ആഹ അത്രയും പെയ്തിട്ടും പിന്നെ ചൂടിനൊരു കുറവില്ല അതല്ലേ രസം
ഞങ്ങക്ക് ആദ്യൊക്കെ നല്ല ചൂടായിരുന്നു ഈ വാർപ്പ് വീടായിത്ോണ്ടേ ഭയങ്കര ചൂടായിരുന്നു ഇപ്പൊ ഒരു രണ്ട് മൂന്ന്ു ദിവസായിട്ട് വല്ിയ കൊഴപ്പില്ല
അ
ആ അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് പോണ്ട്
അതെ അതെ എന്നാ ശരി വേറെന്താ വിശേഷം ഓ ഓഹോ ഇങ്ങനെ ഒരുക്കി വെക്കും കൊറെ
ആ ഹാ
ആന്നാ ശ ശരി വേറെന്താ വിശേഷം ഞാൻ വിളിക്ക